ഹലോ എത്രർത്തനം
നല്ലേ എന്താ അർത്താനൊക്കെ
നല്ല സുഖംന്നെ ഇങ്ങനെ പോണ്ട് ചോറി ചെയ്യാടന്നോ
ആഹ ഫുഡൊ കഴിച്ചിട്ട്ന്നു ഇപ്പൊ കുട്ടികളക്ക ഉറങ്ങിയ
ഉം എന്ത പരിപാടൊക്കെ
എന്തൊക്കെ എന്താ അങ്ങനെ പോവണ്ട് മക്കളൊക്കെ ഇപ്പ വായിപ്പിച്ച് ചോറൊക്കെ കഞ് കിടക്കി
ഉം ഉം ഉം
എന്താ എങ്ങനണ്ട് ഇല്ല ഒന്നുംല്ല മക്കള വായ്പ അടുപ്പിക്കലെന്നെ ഭയങ്കര ടാസ്കാണല്ലോപ്പൊ
അതെ അതെ
സ്കൂളും മദ്രസും കൂടി ആവുമ്പേ
ആ അതെ അവര് ഇവിടെ ഒക്കെ അങ്ങനെ തന്നെയാണ് ഇങ്ങിട്ട് പഠിക്കാനങ്ങോട്ട് ഒന്നും കിട്ടൂല മെനക്കെട്ടി ഇരുന്ന്
പഠിപ്പിക്കണേ
പഠിപ്പിക്കാം അതാണ് ആഴ്ച്ചൽ ആഴച്ചൽ ഡിറ്റേഷനും അങ്ങനെയല്ലേ അവർക്കും ഉ ഉ
അ ശ
എന്ന് പഠിക്കന്ന വേണം എന്നന്ന് വായിച്ചു വീടും വേണം
മ അങ്ങനെയാണല്ലോ ഇപ്പം
അതൊക്കെ പുതിയ വന്ന നിയമ തോന്നുന്നുണ്ട് കാരണം കഴിഞ്ഞ വർഷംഒന്നും അങ്ങനെല്ലേ ആ അത്രല്ലത്ര സൃപ്തി ഇല്ലായനും ഇതിപ്പോ എന്നും വായിച്ചു വിടണം ആഹ ആഹ് ആഹ
എൽ കെ ജിന്ന് അങ്ങനെ തന്നെയാണ്
ഉ അല്ല അങ്ങനെയൊക്കെ വേണം എന്നാലേ മക്കളൊന്നും പ്ര പ്രത്യേകം ശ്രദ്ധിക്കുള്ളൂ മറ്റ നമ്മളൊന്നും ഇല്ലാഞ്ഞാ പിന്നെ നമ്മളങ്ങനെ അങ്ങനെ വായിപ്പിച്ച അങ്ങനെ പോകുന്നല്ലാതെ
ഉം ഒഴിച്ചിട്ട് പോയാ പിന്നെ നമുക്ക് ഒന്നും അറിയില്ലല്ലോ ഒലക്ക്
അതെ പക്ഷെ നഞമ്മള് ഓക്കില്ലാരു ടെൻഷൻ ഞമ്മക്കാണ് പഠിപ്പിക്കണം നമ്മക്കട്ട വായിക്കുന്നവൾക്കും ഒരു കൊയപ്പില്ല സ്കൂള് പഠിക്കുന്നവക്ക ഒരു വായില്ല അല്ല പോലെയാണ് എഴുതാനും വായിക്കാനും പഠിക്കണ് പോണ എന്നല്ലാതെ
ആഹ
ടെനഷനും കാര്യേ ഇല്ല നമ്മള് വീട്ട കുത്തി ഭയങ്കര എന്താകും ഡിറ്റൻ എന്താവു എഴുതാവോ പഠിക്കാവോ ങ്ങനെരു മൈൻഡണ്ല്ലേ ഞമ്മക്ക്
ആ ഓൽക്കന് എന്താ പ്രത്യേകിച്ച്ന്നു ഓൽക്കാറണ്ടല്ലോ
ആ കൊന്നാറുണ്ട് അതെ ഇത് അതിൻ മ്മള് ശ്രദ്ധിക്കാഞ്ഞ വേഗം വാട്സപ്പില് രക്ഷിതാക്കും ശ്രദ്ധിക്കുന്നില്ലന്ന് വന്നങ്ങണ്ട് വേഗം അപ്പ തന്നെ മെസ്സേജ് വരും
ആ അയിന്റെ ഡിക്റ്റേഷൻ എടുക്കുമ്പോളൊക്കെ എല്ലാരും ഫോട്ടോസും കാര്യ ദിവസ
ഏ ഫോട്ടോസും പേരൊക്കെ തന്നെ വിടുമ്പോ നമ്മുക്ക് നമ്മള് മക്കളെ മ മാക്ക് പറഞ്ഞ അതിന്റെ ഒരു ചെറിയരു വെഷ്
ആ എല്ലാ ഉണ്ടാവും ഉ അതന്നെ തുടക്കത്തില് പഠി ട്ടില്ലെങ്കിൽ പിന്നെ അലൊക്കെ അക്ഷരം മനസ്സിലാക്കാനൊക്കെ
ആ ആഹ അതെ അതെ ഫസ്റ്റ് എൽ കെ ജിന്ന് തന്നെ ടീച്ചർ ഭയങ്കര സൃ- റ്റായാലത് മക്കള പഠിക്കും
ആ എന്താപ്പത് ടീച്ചർമാരോക്കെ ഉഷാറാണ് പഠിപ്പിക്കാൻ ഇതാക്കാനൊക്കെ പ്പ ല്ല കുഴപ്പൊന്നുല്ല ഞങ്ങള് സ്കൂളൊന്നും അ ത്തെ പ്രശ്നല്ല്യ ഇങ്ങൾതൊക്കെ എങ്ങനെ ടീച്ച്
ടീച്ചേയ്സ് ഇപ്പ ഇപ്പ മൂ എത്തിയപ്പോ കുറച്ച് മാഷന്മാരാണ് അപ്പൊക്കെ കൊറച്ച് സ്ട്രിക്റ്റും പേടിയൊക്കെ ണ്ട് ഇത് ടീച്ചേഴ്സ് ആവുമ്പോ പിന്നെ ഒക്ക് അത്ര ങ്ങട്ട് പേടി തോന്നല്ലൂ
ആ അത്പടെ യൂ കെ ജി മോനു ക്ഷെ എന്നാലും ഏ പേടിയാണ് ടീച്ചർമാരെ ആരായാലും ഭയങ്കര പേടിണ് ആണ് ആഹ് പഠിക്കാന് കൊഴപ്പൊന്നുല്ല ഇപ്പളൊന്നും അവിടെ ന്നിട്ട് എഴുത്തുംവായാനൊക്കെ കഴിഞ്ഞോ
എഴുത്തും വയനൊക്കെ കിടന്ന് അപ്പൊ ഫുഡൊക്കെ കഴിച്ച ഇപ്പൊ കിടക്കണ്
ആ എന്താ ചുമണ്ടോ
അതായിട്ട രു ചുമമ ഉണ്ട് ആ ഒരു ബുദ്ധിമുട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ട്ന്നപ്പോ കൊറച്ച് ദിവസം ങ്ങനെ നോക്കാഞ്ഞിട്ടേ
ആ അത് ശരി ആ ഒ ഒഴിച്ചിടുത്ത് പോയ പിന്നെ കുട്ടിയ്ക്കെ
ഴിച്ചിട്ട് പോയരു ദിവസം പോയാ പിന്നെ കൊറ കൊച്ചന്നല്ല എഴുതി ഫുള്ളക്കാനുള്ളത് നോട്ടബുക്കും കാര്യങ്ങളൊക്കെ
ആ
നഞമ്മൾന്നെ ആകെ കൺഫ്യൂഷൻ നമ്മക്ക്ന്നെ എല്ലാ വിഷയവും കൺഫ്യൂഷൻ ഇടക്ക് ഏതാ കുറെ ഏതു ഇതിപ്പോ ഞമ്മള് സ്കൂളിൽ പോയാല് എഴുതണ മാതിരില്ലല്ലോ ഓരോരുത്തർ വിട്ട് തരു ചെൽപ്പം പേജ് അടുത്തുവിട്ട് എഴുതി ഒരുപേജ് കയിഞ്ഞു പി പിന്നെ അതിന്റെ മുന്നത്തെ പേജക്കി അത്പ്പറത്തേക്ക് നമ്മള് നോക്കി കുടിച്ചായി ശരിയാക്കി ഉണ്ടാക്കുമ്പഴ നമുക്ക് എന്ന് തല
ആ പിന്നെ ഒരു ഓല് എടുക്കണത്ര ക്ലാ മനസ്സിലാക്കൂ നമ്മള്
ഇല്ല ഇല്ല അ അതെ തെ ക്ലാസ്സിൽ ശ്രദ്ധിച്ച് ഉം
എന്ന് പോയി അത് കറക്റ്റ് ഇത് വാണെകിൽ കുഴപ്പില്ല ഇതൊരു ഒരു ദിവസം ലീവായ അനുസരിച്ച് എഴുതാനും എല്ലാകൊണ്ട് ബുദ്ധിമുട്ടാണ് നമുക്ക്
ഞാണ്ട് ബുദ്ധിമുട്ടാണ് ഇപ്പ
ഉം
അല്ല ഇന്നത്തെ കാലം പറഞ്ഞാല് എല്ലാവരും ഇപ്പോ ഒരു വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കു ന്നത് കാരണം ആ എല്ലാർക്കും ആ അതെ പഠിച്ച് ജോലി വാങ്ങണം എന്നുള്ള ആ ഒരു മെയിന്റ ആണ് ഇപ്പത്തെ ന്യൂ ജനറേഷൻ മക്കൾക്ക് അങ്ങനെത്തന്നെ ആവട്ടെ കാരണം ഇന്ന ഇന്നത്തെ കാലം പറ ഒരു വേറൊരു പണി കാര്യങ്ങളോ അയി
ഇപ്പൊ സാധാ കൂലിപ്പണിക്കാരന്ന്ർ
ഏ എല്ലാർക്കും വേണ്ട ഒരു കല്യാണം വന്നാ എന്താ ആദ്യം ചോദിക്കുന്ന ജോലി എന്താണ് ശമ്പളം എത്ര ഉണ്ടാന്നല്ലേ
ഇപ്പത്തെ കുട്ടക്ക് പഠിക്കണംന്ന ഇണ്ടണ ട്ടോപ്പ ഈ തുടക്കത്തി തന്നെ സ്കൂളിൽ വെച്ചിട്ട് തന്നെപ്പൊ കിസ് കോമ്പറ്റീഷൻ അങ്ങിട്ടും എല്ലാ പരിപാടികളൾക്ക്
ഏ ഉണ്ട് സ്കൂള് എല്ലാതുണ്ട് ഒരു വായനാ മ മത്സരത്തിന്റെ ദിന ആകുമ്പോ അതിനുള്ള കസ്സും വായന അസംബ്ലിയിയില് കഥ വായി ക്കലും ലൈബ്രറി വായിപിക്കലും അങ്ങനെ എന്തെല്ലാം പല പല
ആഹ പരിപാടികൾ ഇപ്പ
അതിനിപ്പോ ഞമ്മള് ഓണയാലും ക്രിസ്മസ് ആയ ത് പെരുന്നാളായാലും അന് അതിനോട് സംബന്ധിച്ച് എല്ലാ പരിപാടി ഇപ്പ സ്കൂള നടത്ത ഞമ്മളൊന്നും പച്ചന കാലത്ത്ല്ല നമ്മുക്ക് പെരുന്നാള് പ നല്ല ഇത്ണ്ടാവില്ല പക്ഷെ ഓണം ക്രിസ്മസ് ഒക്കെ ആുമ്പോ നമുക്ക് ക്രിസ്മസിനും വലിയൊരു ഇപ്പ ലഓണത്തിന് പരിപാടൊക്കെ ഉണ്ടാവും
ആഹ അത് ശരിയാ ആഹ് ഉം
ഇപ്പൊ ഫുഡ ആയാലും ആ സ്കൂളിലെ ഫുഡ് ആയാലും നമുക്ക് എന്താണ് എല്ലാം ഉപയോഗിക്ക ആയാലും സാമ്പാ ആയാലും ഇടക്ക് ചിക്കനും
ആഹ ഇപ്പൊ അംഗൽവാടി ഉ അംഗൽവാടിയിലൊക്കെ പുതിയ പുതിയ നിയമങ്ങൾ കണ്ടല്ലേ ഒരു ചിക്കൻ ബിരിയാണി ഒരു ദിവസം
ഭയങ്കര ആ ഓരോ ദിവസം ഓരോ മെനു ഒണ് റെഡിയ ആാക്കി കൊടുക്കയാണ്
ഇവൾക്ക് രണ്ടു ദിവസം പാലണ്ട് ഒരു ദിവസം മുട്ടണ്ട്
ആ ഇത് ഇതൊക്കെന്ന പറഞ്ഞ ഗവൺമെന്റ് ഫുള്ളള്ളുട്ട
അത് ശരിയാണ് അവിടെ നമ്മള് ചോറ് കൊടുത്തയക്കളോ
ആ ആ പ്രൈവറ്റ് സ്കൂൾന്ന് പറഞ്ഞാ നമ്മള് സ്നാക്സ്ടക്കി മ്മള് നമ്മളെ വീട്ടിൽന്ന് കൊണ്ടു പോണം
ആ അതിനുള്ള ഫീസും കാര്യം പൈസ ഒക്കെ കൊടുക്കണത് ഫ്രീയണ് നമ്മുക്ക് വലേതും
ആഹ ആ് ആ് ഇത് നമുക്ക് ഫ്രീയണ് ആ പക്ഷെ പഠിപ്പിലൊന്നും കൂടി സി ബി എസ് ഇ പബ്ലിക് സ്കൂൾ ആകുമ്പോ ഒന്നും കൂടി സ്രിപ്റ്റ് ഉണ്ടാവും
ആഹ് അതാണ് ഒന്നാമത് പക്ഷെ ഒന്ന് ഇതും കൊഴപ്പൊന്നുംല്ല ഇല്ല
മറ്റൊന്നുംല്ലായില്ല അല്ല പഠിക്കണം മക്കൊക്കെ എഴതണം പഠിക്കണംന്ന് തോന്നണം മക്കൊക്കെ എണം ാലും കുഴപ്പുണ്ടാവില്ല ഈ പൊതുവേ ഈ ആൺകുട്ടി കുട്ടികളാണ് ഇതിനൊപ്പ ഒന്നും കൂടി ബാക്കിലായി നക്കണ ഈ കളി എന്നുള്ളരു ചിന്ത മാത്രമ ഉള്ളത കൊണ്ട
ഗേൾസിനെ കൊറച്ചൊക്കെ ഒന്ന് നല്ല കൊറച്ചക്കെ ആച്ചെടുക്കുംന്തും ഉണ്ടാവും
ണ്ടാവും അവർക്ക് പഠിക്കണം സ്കൂള വന്നാൽ എഴുതണം എന്നുള്ളരു ചിന്ത ഉണ്ടാവും പക്ഷെ നമ്മളൊന്ന് ഒന്ന് അപ്പൊന്ന് കു കുത്തിർന്ന് ജസ്റ്റ് ഒന്ന് കുത്തിർന്ന് കൊടുത്താ തീരാവുന്നുള്ളൂ പക്ഷെ ബോയ്സിനങ്ങനെയല്ല അവര് വലിച്ചു കൊടുന്ന് ഒന്ന് പറരുമ്പോത്തന്നന് രണ്ടെണ്ണം ഇട്ട ട്ട് പറഞ്ഞ പിന്നെങ്ങിട്ട് അവിടെ കരച്ചിനും പിടിച്ചിനും മാത്രേ ഉള്ളൂ നമ്മള് ദേഷ്യപ്പെട്ട ഒന്ന് സംസാരിച്ച പിന്നെര ഭാഗം നോക്കണ്ട അതെ ഓലകുമ്പോ ഞമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഡൗട്ട് ക്ലിയർ കൊടുത്ത ഏത് വായിക്കുന്നത് ഏതണ്ടേ വായിക്കണ്ട പറഞ്ഞിടുത്താ ജസ്റ്റ് കഴിഞ്ഞിട്ട്പ്പ അതല്ലല്ലോ
എന്തപോലെ ഒപ്പത്തിന അനുസരിച്ചിരിക്കണം നമ്മളെ ഡോക്ടർ കാണിച്ചു വുന്നട്ട്
ആഹ ഡോക്ടർണിച്ചിപ്പോ സുഖമായിട്ട് വരില്ലോള്ളു
ആഹ ശരി ആ ശരി
മഴ വെയില മഴ വെൽ എല്ലാർക്കും എല്ലോ ടത്തും ഉണ്ട് പനി അങ്ങനൊക്കെ കാണണ്ട് ആ ജലദോഷൊക്കെ ആയിട്ട് എല്ലായിടത്തും ഉണ്ട്
ഉ ശരി മക്കൾക്കൊക്കെ പാഠഭാഗങ്ങളൊക്കെ തുടങ്ങലോ
ആ തുടങ്ങി ഓ ഒരു ദിവസം ഒന്നും രണ്ടും പേജ വേടുത്ത് പോകല്ലോ ഇംഗ്ലീഷ് മീഡിയം ആയോണ്ട്
ആഹ് ശരി ആ പിന്നെ എന്റെ അടി കൂടെ എന്തെങ്കിലും ലീവ് വന്നാലും ഇ
ആഹ് ലീവന്നൊയിരുന്നു കാല ചെറിയൊരു സ്ക്രാച്ച് വന്നോണ്ട് ഇപ്പൊ പത്ത് പതിനഞ്ച് ദിവസയല്ലേ യിട്ട് അപ്പൊ പിന്നെ ഞാന് ഓന്റെ ക്ലാസ്ത്തെ ഒരു ഫ്രണ്ടിന്റെമ്മാനോട് പറയും വിടുട്ട തരാന അപ്പൊ അത് വന്ന് നോക്കി ഇത് പറഞ്ഞ കൊടുത്തു അങ്ങനെയാണ് ഇപ്പൊ കുറവുണ്ട് നാളെ ഇനി സ്കൂള് പറഞ്ഞേക്കണം മദ്രസ് പറഞ്ഞേക്കണം
ആഹ സ്കൂള് എന്തെങ്കിലും ഒന്ന വന്നാ മതി ല്ല ലവ ലീവായ പിന്നെ നമ്മക്ക് എല്ല
പക്ഷെ പിന്നെ ഗവൺമെന്റ് സ്ക സ്കൂൾ ടീച്ചേഴസ് പറഞ്ഞാല് വലിയ ചില ഇപ്പ ഇന്ന അടുത്ത ഭാഗങ്ങളന്ന് വിടും ചില ദിവസം വിടൂല്ല പക്ഷെ നമ്മക്ക് അങ്ങനെ കറക്റ്റ് ആക്കി പോലട് ക്ലാസ് എടുത്ത് വരാന് അങ്ങന പറയാനും പറ്റൂലല്ലോ ഇ ഒരു കുട്ടിക്കായിട്ട് അങ്ങനെ ക്ലാസ്സുകളിൽ കാരണംൽക്കരുള്ള ഒരു ടൈമ അവിടെ കിട്ടണില്ല വന്നാലം സ്കൂളട്ട് തന്ന നമുക്ക് അത്തന്നെ ഇംഗ്ലീഷ് മീഡിയക്കെ ആവുമ്പോ നമ്മ പൈസ കൊടുക്കുമ്പോ നമുക്ക് ധൈര്യമായിട്ട് പറയാ ഇങ്ങനെ ലീവാണ് കുട്ടിക്ക് ക്ലാസ് എടുത്ത് തരു പറയാം പക്ഷെ ഇത് നമ്മള് ഫീസ് കൊ ക്കാത്തൊണ്ട് നമ്മക്ക് അത്ര ഇങ്ങട്ട്
ആഹ ശരി
അങ്ങനെ പറയാൻ കഴിയുലല്ലോ
ആഹ ആഹ എഴുതാനോ കനക്ക ആ
ആഹ ആ കുഴപ്പ ശ്രദ്ധ ദിച്ച ഒക്കെ ചെയ്യും പക്ഷെ ശ്രദ്ധിക്കൂല അങ്ങിട്ട് നമ്മള് മെനക്കെട്ടുന്ന ഇരുന്ന് മനസ്സിലാക്ക ചപ്പോ നമുക്ക് അത്ര വലിയ പരൊന്നും ഇല്ല പക്ഷെ ഇത് തന്നെ നമുക്ക് ഒന്ന രണ്ടെണ് ഇങ്ങട്ട് അങ്ങട്ട് അങ്ങട്ട് പിന്നെ അവിടെ എത്തും വയനക്കെ ട അപ്പൊ സമയം കഴിഞ്ഞു നഞമ്മളത് കൂടി നഞമ്മൾ ചെയ്യാനുള്ളത് മാറ്റി വെച്ചിട്ട് നഞമ്മൾ ഓല കൂടെ ഇരിക്ക എന്നിട്ട് ഓലത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മള കാര്യങ്ങളൊക്കെ ചെയ്യണം പക്ഷെ എന്നാലും ഞമ്മൾ ഇരിക്കുമ്പോ ഓക്ക അതങ്ങട്ട് അങ്ങനെ ഇരിക്കുമ്പോട് തോന്നാണ്
ആഹ അതെ ശരില്ല
അതെ വേറെന്തൊക്കെയാ പിന്നെ
വേറെന്താ പ്രത്യശ ഒന്നുമല്ല നാളെ ക്ലാസ് ഉണ്ടാവല്ലേ
ആഹ ഉണ്ട് ക്ലാസ് ഉണ്ട് നാളെ സ്കൂളുണ്ട് മദ്രസ്ണ്ട് രാവിലെണ് പോയാ പിന്നെ വയ്ക്കു നേരം വരുള്ളൂ അപ്പോത്തിനുള്ള ആ പത്തണിക്കൊക്കെയുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആക്കണം സ്കൂക്കുള്ള നെഞ്ചിനുള്ള ഏർ കൂട്ടാൻ നമ്മുക്ക് ആക്കി കൊടുക്കണം പിന്നെ നമ്മുക്ക് ഒന്നും അറണ്ട ഉ കിട്ടും പക്ഷെ അതനെ തിന്നൂല എന്നന്ന് ഇവിടുന്ന് കൊണ്ടോ ആഹ് ആഹ ചെലവപരന്ന് പ പറ്റൂല പച്ചക്കറികള് കഴിക്കൂലല്ലോ പച്ചക്കറികള് അല്ലേ കഴിക്കേണ്ടത്
വാങ്ങിച്ചില ആ പിന്നെ എന്തെക്കണത്
വേറെ പ്രത്യേകിച്ച് ഒത്തൂല്ല അങ്ങനെ പോവണ്ട് എന്നാ ശെ ആ ഓക്കെ ശരി